ഹലോ
ആഹ് പറി
ആഹ് കെ
ഉം ആഹ് പറഞ്ഞോളൂ
ആഹ് കേൾക്ക്ണില്ലേ ഹലോ
ഒക്കെ
സുഖായിട്ട് പോണു നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെ
ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ഒക്കെ നല്ലത് സുഗാണ് ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്താ ഉച്ച ഉറക്കത്തിലാണോ
അല്ല ഒറക്കത്തിലൊന്നല്ല
ഏഹ് മക്കളൊക്കെ ഇണ്ടോ
ഇല്ലല്ല
എന്താ അവിട്ത്തെ കാലാവസ്ഥ എങ്ങനെയണെന്ന്
ഇന്ന് മഴൊന്നും ഇണ്ടായിട്ടില്ല
എഹ് ഏഹ്
അപ്പ
ഏ ഏ പിന്നെ വീട്ടില് ആരൊക്കെ ഇണ്ട്
വീട്ടില എല്ലാരും ഉണ്ട്
ആ ആ
ഉമ്മ ഉപ്പ താത്ത ഏട്ടന്മാരെല്ലാരുണ്ട്
മാരീഡ് ആയിട്ടില്ല
ഇല്ല ഇല്ല
ഏ ഏ പഠിക്കാ
അല്ല
വർക്ക് ചെയ്യ
വറക്കൊന്നുമില്ല
വീട്ടിലിരിക്കാ
വീട്ടിലരിക്ക
എന്താ ഇപ്പ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന എന്താ അങ്ങനെ വീട്ടിലിരിക്കണ എന്താ കാരണം
ഓ വരക്കിനെ നല്ല വറക്കൊന്നും കിട്ടിട്ടില്ല അപ്പൊ പോകല
എന്താ പഠിച്ചന്ന
ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടോളൂ
ഏ ഏ പിന്നെ എന്തക്ക വീട്ടില് കൃഷിയൊക്കെ ഇണ്ടോ
വീട്ടില് വായ കൃഷി മാത്രേ ഉള്ളൂ
ആ ടൗൺ ഏരിയയാണോ അതോ
ഇല്ല ഉള്ളോട്ട് എരിയ
ആ ആ ആ ഉം
നിങ്ങവിടെൊക്കെ എങ്ങനെആ ണ്
ഞങ്ങള അവിടെൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉള്ളരിയതാണ് വാഴ തെങ്ങ് കവുങ് മഞ്ഞള് പൂള അങ്ങനെയൊക്കെ നിന്റെ വീട്ടില് സ്വന്തം വീട്ടില് ഇണ്ടാക്കും ഇങ്ങ കെട്ടിച്ച വീട്ടില് അതൊന്നുമില്ല പിന്നെ ഞങ്ങളെ ഉള്ളു അ പിെ കൃഷി ചെയ്യാ ഞാന ഇ്മക്കൊന്നും നോക്കലില്ല അതുകൊണ്ട് എറെ ഹസ്ബൻഡന്റെ ഫാദർ ഇല്ലാന്ന് കൃഷിയൊക്കെ ചെയ്തിന അവരിപ്പല്ലപ്പം കൊറോണന്റെ സീസണില മരിച്ചോ പിന്നെ അവരില്ലാന്ന് ചെരങ്ങ മത്തനെ വെണ്ട ഒക്കെ ചെയ്തി
ആഹ എങ്ങനെയാണ് കാലാവസ്ഥൊക്കെ
കാലാവസ്ഥൊക്കെ ഇന്ന് മഴയൊന്നും ഇല്ല ഇന്ന് വെയിലും ഇല്ല മഴ ഇല്ലാത്ത അവസ്ഥ ജൂൺ ഫസ്റ്റ് ഒക്കെ നല്ല മഴ ഇണ്ടായിന് ആ അലട്ടുകളൊക്കെ പറഞ്ഞത് ദിവസാണ്
കൃഷിനെ പറ്റിയൊക്കെ അറിയോ ചെയ്യാനൊക്കെ അറിയോ
ഇല്ലേ ഞാന ആമ്മക്കൊ നോക്ക ഞാനൊരു എന്താ പറയാ വാഴ പോലും നാടൂല ഒന്നുംല്ല ഞാൻ ചെടിമകൊക്കെ നോക്കുന്നല്ലാതെ കൃഷിമക്ക ഒന്നും നോക്കരില്ല
ആഹ
കൃഷിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണെങ്കിൽ ആരെങ്കിലും വന്ന ഉണ്ടാക്കേണ്ടി വരും എനക്ക് കഴിയൂലാ
ഉം
അതൊക്കെ എടുത്ത് ചേലില്ലാത്ത കൊണ്ടാണ് എടുത്ത് അറിയണ ചെയ്യുന്നോണ്ട് അറി ചെയ്യുന്നവർക്ക അറിയാം എനിക്കറിയില്ല ഉം
മക്കളൊക്കെ കോട്ട്
അന്റെ വരി ആ ഇന്ന് ഇന്ന് സ്കൂളില്ല വലിയ മോള് നാലിലാണ് ഒരു മോളാണ് പിന്നെ താഴെ രണ്ട് ചെറിയ കുട്ടികളാണ്
ആഹ
മൂന്നാളണ്ട്
ആഹ
ഇപ്പൊ നാട്ടിലുണ്ടന്റെ
ആഹ് നാട്ടിന ഉണ്ട്
പണി
പ്പൊ കാര്യപ്പെട്ട പണിന്നുല്ല്യ വിട്ത്തെ കൃഷിപ്പണ്യന്നെള്ളു
കൃഷിപ്പണിയാ ഉം ഉം വീട്ടില് അല്ലാപ്പൊറത്ത് കൃഷീത്ക്കെ?
അല്ല വീട്ട്ത്തെ മാത്രേള്ളു പൊറത്ത്ക്കൊന്നും പോവില്ല
വാഴ കൃഷിയായിട്ട്പ്പാ ങ്ങള് സ്ഥലത്തില് അങ്ങനെ ന്ട്ട്പ്പ വിക്കലക്കെ ഇണ്ടാ
ആ കൊറച്ച് വിൽക്കും
ഏ ഏ മഴയാമ്പ ക്ഷീണാലേ കാറ്റൊക്കടി ക്കുമ്പ പേടിയണല്ലോ വാഴ
ഒക്കെ മറിഞ്ഞു പോവും
ആ മറിഞ്ഞു പോവും ഉം പിന്നെ എന്തൊക്കെണ്ട്
ന്നെ വർക്കൊക്കെ ചെയ്യണ്ടാ ങ്ങക്ക് വർക്കൊന്നുണ്ടാവി
ഇല്ല്ല്ല ഞാൻ പ്ലസ് ടു ന്ന് എനി മേ കല്യാണം കഴിഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞതോടെ കല്യാണം കഴിഞ്ഞ പഠിക്കുന്നോരൊക്ക പഠിക്കും ഞാൻ പോയിട്ടില്ല എന്റെ വീട്ടില് ഉമ്മാക്ക് സുഖോല്ലാത്ത ആളാ എ ഹസ്ബന്റിന്റെ ഉമ്മാക്ക് അപ് പിന്നെ അയിമ്ക്ക് ഒന്നും ഓല് നോക്കിട്ടില്ല പോകാന് പറഞ്ഞയ്ച് ഞാൻ പോയിനീം ക്ഷെ പറഞ്ഞയ്ച്ചിട്ടില്ല പിന്നെ കുട്ടികളായി പിന്നെ ഇമക്കൊക്കൂലല്ലോ
ആ
ഈ ഓൺലൈനൊക്ക എന്തങ്ങിനൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ചെയ്യും
ഇപ്പൊ ഇല്ലല്ല ഞാനീ കാര്യേന്റെ ദീ ത് മാത്രേ ഒന്ന് നോക്കിട്ടുള്ളൂ അല്ലാത്ത ഓൺലൈൻ വർക്കൊന്നുല്ല
ഏ ഓൺലൈൻ വർക്ക് ചെലതു വിശ്വസാനും പറ്റി
വിശ്വസിക്കാൻ പ റ്റൂലതൊന്നുയ്‌ എല്ലാതും ഒരുപോലെ ആവൂല
ക്കൊറപ്പ് പറയാൻ പ പൈസ അടച്ചിട്ടും പൈസ അടക്കാതെക്കെ ഇണ്ടല്ലോ
ആ അട്‌ച്ച്ട്ട് ഒടക്കാതക്കണ്ട്
അതോ എന്റെ വീട്ട് ന്റെ ഹസ്ബൻഡിന ഒന്നും പറ്റൂല അതൊക്കെ ചീത്തറയും കണ്ട ണ്ടാൽ ഞാൻ ചെലപ്പോക്കെ ചിലത് ലൊക്കെ പോയ് ചാടും
അയ്ന് അങ്ങനെയൊന്ന് ചാടാ നിക്കണ്ടാറ്യേ ആദ്യേ
കണ്ടാ പോകും ചെയ്യും വീട്ടിലിരിക്കല്ലേ അപ്പൊ ഫോണ്മേ ഇങ്ങനെ കളിച്ച്ക്കുമ്പോ എന്തെങ്കിലും കാണുമ്പോ ആ ഇത് ചെയ്താ എന്തെങ്കിലു കി ട്ട്യാലോര്തീട്ടേ ഓല് നോക്കാഞ്ഞിട്ടും കാണാഞ്ഞിട്ടൊന്ന് അൽ നോക്കാഞ്ഞിട്ടും തരാഞ്ഞിട്ടൊന്നു അല്ല ന്നാലും ഞമ്മളെന്തെങ്കിലും ചെയ്ത് എന് കിട്ട്യാേ അതോ കര്ത്യേന്റെച്ചാലോ ആഹ് അതന്നെ
ചെയ്താലല്ലേ ഞമ്മക്
ആഹ് അതാണ് ഉം ഓലോട് ചോയ്ച്ചാ കിട്ടും തെരും നോക്കും ഒക്കെ ചെയ്യും പറഞ്ഞ്ട്ട് കാര്യല്ലേ അതങ്ങനെ ഞാൻ ചെയ്തോക്കെയ്തിനീ ചെലതൊക്കെ പോയി പൊട്ടി പോയി ഇപ്പ ഒന്നുല്ലട്ടോ ഇപ്പൊ ഇങ്ങനെയൊക്കെയൊള്ളു ഇപ്പൊന്നും ഇല്ല ഇപ്പൊ പിന്നെ എന്തൊക്കാ എനിക്കൊരു അനിയത്തി ഇണ്ട് ഓള് ഡിഗ്രിക്ക് പഠിക്കാ. ഇന്റെ വീട്ടിൽ ഇന്റെ വീട്ടിൽ എട്ട മക്കള
ആഹ വല്യ കുട്ബാണ്ലേ
എട്ട് പെൺകുട്ടികളാ എൻടപ്പാക്ക് ഇപ്പൊ സുഖല്ല അതുവരെയൊക്കെ പോയിനീ കോറീ ക്രഷറില് ഡ്രൈവറയ്നി ലോറിയില് നാട്ട്ല്ന്നാല് ഞങ്ങളെ ഒക്കെ പഠിപ്പിച്ചതും കെട്ടിച്ചയച്ച് തും നാട്ടിന്നല്ല പിന്നെ ആരെങ്കിലും ക്കെ എന്തെങ്കിലൊക്കെ സഹായം തരും എന്നാലും എത്ര സഹായിച്ചാലും നമ്മള കയ്യിലെ നമ്മക്ക് വേണം
ആഹ് ആഹ്
പിന്നെ ഓൾ എന്റെ അനിയത്തിയും കൂടി ഉള്ളൂ കെട്ടിക്കാന് ഓള് സമ്മയ്ക്ക്ണില്ല അപ്പൊ സമ്മയി ഇ ഇപ്പം പഠി പഠിക്കല്ലെ എല്ലാരും
പഠിക്കല്ലേ ഇപ്പൊ ഡിഗ്രി യൊക്കെ കഴിഞ്ഞിട്ടല്ലേള്ളൂ
ഡിഗ്രി കഴിഞ്ഞാലും സമയിക്കും എന്തെങ്കിലും വർക്ക് കിട്ടെന്ന് കാത്തി
വർക്കിട്ടട്ടേ
ആഹ് അത ഡിഗ്രിക്ക് ങ്ങൾ പോയിട്ടില്ല ഇജ് പോയിട്ടില്ല
ഡിഗ്രിക്ക് പോയിട്ടില്ല
പ്പ പ്ലസ് ടുലേക്ക് എങ്ങനെയാ
പ്ലസ് ടുന് പാസ്സ് മാത്രേ ഒള്ളു
ഏ ഏ ഏഹ് പിന്നെ ഡിഗ്രി ക്കൊക്കെ പോകണെങ്കി കിനെ ഗവൺമെൻറ് കിട്ടിയാൽ ഓകെ പൈസ കടിച്ചിട്ടൊക്കെ ഒരു സംഖ്യ വാണം
സംഖ്യ വാണം അതന്നെ പിന്നെ നല്ല മാർക്ക് ഇണ്ടെങ്കി
ആ അതാണ് ഗവണ്മെന്റൊക്കെ കിട്ടണം ഗവൺമെന്റ് എന്നെ ഡിഗ്രിക്കൊക്കെ അപൂ റൂം ഒറ്റക്കെ കിട്ടുള്ളി കൊർഞ്ഞ സീറ്റുകളല്ലെള്ളൂ ഉം? ഞാൻ എത്തിയ ഡിഗ്രി ഉം ഗവൺമെന്റാണ് ഓള് ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ?
ഹോട്ടൽ മാനേജ്മെന്റ് ന്റെമ്
അതാണ് അതാണ് വാണ്ടയ്ത് ഡിഗ്രീന്റൊക്കെ കൂടെ അങ്ങനെ അങ്ങനെ ചെയ്യാണ്
അങ്ങനെ
പിന്നെ ഇപ്പ ഡിഗ്രീന്റെ കൂടെ നമ്മൾ എന്ത പഠിക്ക അയ്ന്റെ കൂടെ ഇങ്ങനെ വർക്കിന്റെ കൂടി പെട്ട നമുക്ക് എന്ന എന്തേ ജോലി കി ട്ടും പർഞ്ഞിട്ടെ ഒരുപാട് ഉം ഒരു ഒരുപാട് പഠിച്ച് ജോലി വാങ്ങിയ അപ്പോത്തീന് ഞമ്മക്ക് ഞമ്മളെ സമയം കഴിയും പെട്ടെന്ന് ജോലി കിട്ടണം അന്നെങ്കില് നമ്മക്ക് ചോയിക്കാനറിയുള്ളൂ
ആഹ് ശെരിയാണ്
പിന്നെന്തൊക്കെയാ
പിന്നെ ഒക്കെ നല്ലത്
നിങ്ങളാ കല്യാണം കഴിഞ്ഞതാണൊ?
ആഹ് അവരൊക്കെ കല്യാണം കഴി ച്ച് വേറെ വീട്ടിലാണ് വീട്ടില് ഒരാൾ മാത്രുള്ളൂ
താത്താന്റെ കല്യാണം കയ്ഞ്ഞില്ലേ
ആഹ കഴിഞ്ഞ്ണ്.
ആഹ ആഹ ആ തത്താക്ക് കുട്ടികളൊക്കെണ്ടോ?
ആ ഉണ്ട്.
ആ ആ വല്ല്യ കുട്ടികളാ.
ആ പ്ലസ്ടു ആണ്.
ഏ ഏ ഹ വലിയ കുട്ടി പ്ലസ്റ്റു ആയിനോ?
ആ വെല് കുട്ടി പ്ലസ് ടു ആയി ആ
പിന്നെ എന്തൊക്കെ ടൂറൊക്കെ പോലുണ്ടോ ടൂരെന്നും പോവലുണ്ടോ
ടൂറും വല്ലാതൊന്നുംപോവല്ലെയില്ല
ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോലുണ്ടായിഞ്ഞ
ഫ്രൻസിന്റെ കൂടെ വല്ലാതെ പോയിട്ടൊന്നുമില്ല പ്ലസ് ടു കഴിഞ്ഞാറ് പിന്നെ അയിന്റെ മുന്നേ ഒക്കെ പോയതാണ്
എക്കൊക്കെ പോകുമ്പോൾ ഒരു പ്ലസ് ഫ്രണ്ട്സിൻറെ കൂടെയൊക്കെ പോകണം പ്ലസ് ടു വരെ അങ്ങനെ വല്ലാണ്ട് പോണരുണ്ട് ആഹ് പോകൂല എന്താ അനിയത്തി ഞാൻ പറഞ്ഞില്ലേ ഓളൊക്കെ ഫ ഒഴി വിട്ടുമ്പോ കടൽപ്പുറത്തൊക്ക കടൽ തീരത്തേ കാണന്ന് പറഞ്ഞഞ് അങ്ങനെ പോകും ഉം ഉം ഓഈ വർക്കിന് പറഞ്ഞിട്ട് ഈ ഹോസ്റ്റിങ് അങ്ങനെയുള്ള വർക്ക്ക്കെ ചെയ്യലുണ്ട് പഠ ക്കണെന്റെ കൂടെ അങ്ങനെയൊക്കെ എല്ലാ ദൂര വിട്ടു പോകും ഞങ്ങൾക്കൊക്കെ ഞ ഇനി എനിക്കൊ യൊക്കെ ബസ്സി ഒക്കെ പോകാൻ പേടിന് ഞാനൊക്കെ പ്ലസ്ടു വരെ നടന്ന പോകണ സ്ഥലത്തൊക്കെ ഞങ്ങളൾ അടുത്ത് ള്ള ഹൈസ്കൂളക്കെ ഹൈസ്കൂളും ഹയർ സെക്കൻഡററി ഒക്കെ പോയത് ശനിക്കപ്പ ബസിലെവനെ തന്നെ പേടി കല്ല്യാണം കഴിഞ്ഞിട്ടും പോയിട്ടില്ല കാരണം ഹസ്ബൻറിന് വണ്ടി ഉണ്ടാവുപോലെ ഒരേ വണ്ടിയിലാ പോവല്ലേ ച്ച് എന്റെ ഉളക്കയാണെങ്കില് ബസ്സില് എവിടേക്ക് പോവാണെങ്കിലും റൂട്ട് മാപ്പ് മാപ്പ് നോക്കിക്കാണ്ടാ പോവല് അവർക്കാ പേടിയൊന്നുമില്ല
ഇപ്പഴ ടൂർ ഒന്നും പോവണ വല്ലാതെ്ട ഇ ഓക്കൊന്നും ഫ്രണ്ട്സ കൂടിയൊന്ന പറന്ന ഇല്ല ആരും വീട്ടിൽന്ന് തന്നെ ആര പോവൂില്ല
ഇൻശാഅല്ലാഹ്‌ പോകാം
ആ പിന്നെ ഇങ്ങെ ഫു ഫുടൊക്കെ എങ്ങനെയാണ് പാർസൽൊക്കെ വാങ്ങല
ഇല്ലല്ല ഞങ്ങൾ സ്പെഷ്യല് പറൻ അങ്ങനെ പാർസൽൊന്നും പാർസല് ഹസ്ബൻഡ ഈ പുറത്തന്നുള്ള ഭക്ഷണം കഴിക്കൂല
ആ ക്കെ ഉണ്ടാക്കലാവൂല്ലേ
പെരുന്നാൾക്കുംന്തിനൊക്കെ
അവർക്ക് അത്ഷ്ടമല്ല പുറത്തൊന്നില്ല അത് കേടാണന്ന് പറഞ്ഞിട്ടേ
ആഹ ശരിയാണ് ഓരോ ഓരോഓരോ മായങ്ങളൊക്കെ ചേർത്ത് തിണ്ടാ
അ അതാണ് പിന്നെ ഈ മന്തി പോലുള്ളതൊക്കെ മന്തിയക്കെ തിന്നും അത് പിന്നെ പുറത്തുന്ന് അധികം തിന്നല് അല്ലാത്തൊന്നും തിന്നൂല എന്നാ ശരി എന്നാ
ആഹ് ഓക്കെ